ഹലോ
ഹലോ
ആ കേൾക്കുന്നില്ലേ
ആഹ കേക്ക്ന്നുണ്ട്
ആഹ് സുഖല്ലേ
ഓ സുഖം
ഉം വേറെ ആ ഇവിടെയും സുഖം ആ
മഴൊക്കെണ്ടോ
ആ മഴ ഇന്ന് ഇടക്ക് മഴ ഇടക്ക് വെയില് അങ്ങനെ കളിക്ക
ആണോ
ഉം രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞാ അപ്പ തന്നെ വെയില് പിന്നെ മഴ
അയിൻ വെയിലായിട്ട് അങ്ങനെ കളിക്ക്ണ് അതിന് മഴ രാവിലെ നല്ല മഴായിരുന്നു ഇപ്പൊ കൊറച്ചു നേരത്ത് നല്ല മഴായിരുന്നു അപ്പൊ ഒന്ന് പ പാറ്റലായിട്ടുണ്ട്
ആഹ ഫുഡ് എല്ലയോ രാത്രിയില്
ഓ ഫുഡ് നോമ്പ്ണ്ട്
ആഹ് ഇവിടെ നോമ്പോന്നെ
ആഹ അപ്പൊ പിന്നെ അതിന്റെ പത്തിരി ഒക്കെ പത്തിരി ഉണ്ട് പിന്നെ സ്പെഷ്യലായായിട്ട് എന്തേലും. വേണേല്ലോ മക്കക്ക് അപ്പം പിന്നെ നോമ്പററിക്ണ് മക്കളൊക്കെ പിന്നെ പോണ്ടാ ഉണ്ടാക്കിട്ട് പിന്നെ ചിക്കൻ കറി
ആാ ഇല്ല ഇല്ല സ്പെഷ്യലൊന്നും വേണ്ട പത്തിരി ഒണ്ട് പിന്നെ കറി മീ കറി സ്പെഷ്യലിന്റെ ആവശ്യയൊന്നുയില്ലാ ഇവടെ യെ ഇല്ല ഇവടെ എനിക്കും ഉമ്മക്കും മാത്രള്ളൂ നോമ്പ്
ആാ
ഉം ഞങ്ങക്ക് രണ്ടാക്കും ഒള്ളാ ഒണ്ടാക്കിയാ മതി
ഹെ എല്ലാർക്കും കൂടി ഒളള ഒണ്ടാക്കൂലല്ലോ പിന്നെ ഇനി ആരും നോമ്പ് നേ റ്റാലും രാണ്ടാളായാലും ഒണ്ട
കഴിക്ക്ന്നാ സമയത്ത് എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാൻ മതിലോ
ആാ അങ്ങനെ
ഉം ഉം ഉം
പിന്നെ എങ്ങനെ വ് വീട്ടിലെ എങ്ങനെ മക്കളൊക്കെ
ഹ വീട്ടിൽ എന്റെ ഒരു മോനുണ്ട് ഏഴിലാണ് ഒരാളോ ഒള്ളൂ
ആണോ ഫുഡൊക്കെ എങ്ങനെ കൊണ്ട് പോണേക്ക് അവര് സ്കൂള് എവിടെ അടുത്ത് തന്നെയണോ
ത്ത്ന്നോ മുറാത്തിന്റെ അവധിയായത്കൊണ്ട് ഇന്ന് അവധിയാണ് നളെ സ്
ആാ അത് തന്നെ ഇവടെ ഇപ്പം അത് തന്നെ സ്ഥിതി പോവുല്ലാ അറിഞ്ഞ് നിക്ക്ന്നോണ്ട്
ആാ അത് മറ്റേ ഉം ദേഷ്യാണ് ഞാറാഴ്ച്ചോയും ശനിയാഴ്ചോയും സ്കൂള് ഉണ്ടെന്ന്
ആാ ആാ ആാ ഇനി ഇവിടെ എൽ പി കാറ്ക്കൊന്നുയില്ലാ യു പി കാർക്കേയെള്ളു
ആണോ ആാ വല്യായ കുട്ടിയോക്ക് എട്ക്കാ മതിയോ
വല്ല്യാ കുട്ടിയേക്കൊണ്ട് പശെ ഇവടെ ചെലാ സ്കൂള് എന്റെ മക്കള് പഠിക്കുന്ന സ്കൂളൊക്കെ ഉണ്ട്ട്ടോ പ്രൈവറ്റ് ആയനൊക്കെണ്ട് അതാണ് ഒല് മുൻകരുതൽ ല് മുൻകരുതല് എട്ക്കാ
അങ്ങനെ അതെ അതെ അതെ അതെ ക്ലാസ്സ് കാട്ടാവും നഷ്ടാവും
ആാ അത് തന്നെ അവടെ എങ്ങനെ വെള്ളോക്കെ കേറുവോ
ആാ ഇവിടെ ഇവിടെ പാടാണ്
ആണോ യെ ഇവിടെ ഉം ഫ്രന്റിലാണ് പാടാം ഇടവഴി ഉണ്ട് ട്ടോ
ഐ
അടെ വെള്ളം കേറ്ലെണ്ടോ കേറ നല്ല മയാ ചെയ്യുമ്പോള് പേടി ല്ലോ വെള്ളം കേറും ഇല്ലോന്ന്
ആാ കേയറില്ലാ എന്നുള്ളാ പേടിയാണ് പശെ കേറുല്ലാ ആാ എന്റെ വീട്ടിലേ കേറുളു സ്വന്തം വീട്ടില് ഉം ഇവടെ കേറൂല്ലാ സ്വന്തം വീട്ടി സ്വന്തം വിട്ട് കേറും അത് നമ്മളെ പതിനെട്ട് അത് കഴിഞ്ഞിട്ട് വെള്ളപ്പൊക്കം ഇലേ
ആാ ആാ അത് നല്ലാ ബാധിച്ചിന്ന് എല്ലോട്ടും ബാധിച്ചിട്ടുണ്ട് ഇവടെ ഫുള്ളായിട്ട് മെള് വെരേ കേറി ഞാന് വല്ല്യായ മോള് ഉം നല്ല എടങ്ങാറ് വീട്ട ഉം ആാ തെരാ വീട്ടിലേക്ക് പോവാനും എടങ്ങാറായി കാരണം എന്റെ വീട്ടില് വെള്ളം കേറൂലാ കാരണം മലെ പ്രദേശം ആയത് കൊണ്ടോ
അ
പക്ഷെ അങ്ങോട്ടേക്കെ കേയറൂലായിരുന്നു പക്ഷെ അങ്ങോട്ടെ എത്തിപ്പെടണമെങ്കിൽ ഇവിടുന്ന്ട് പോണല്ലോ അന്നാണ് ഉമ്മ ഉണ്ട് ഉമ്മക്ക് കാലിന് വെയ്യാതൊയി. കിടപ്പിലു ആരുന്നു ഒപ്പപാട് പിന്നെ ഒരു ഓട്ടോ ഇത എങ്ങനെപ്പോ വെള്ളത്തിലൂടെ പോയി
എ ഞങ്ങക്ക് വീട്ടിലുള്ളിൽ വീട്ടിന്റെള്ളില് കേയറും എന്റെ വീട്ടിലിട്ടാ ജനലിന്റെ ജനലിന്റെ രണ്ടായിരത്തി പതിനെട്ട് ജ ജനലിന്റെ പകുതി ഇതുവരെ കയറി
ആ ആ പിന്നെ ഇങ്ങട്ട് ഇതാണല്ലേല്ലേ അത് കഴിഞ്ഞട്ട് നന്നാക്കണത
അത് കഴിഞ്ഞിട്ട് നന്നാക്കലാണ് ബുദ്ധിമുട്ട് മറ്റേ ടൈൽസിന്റെ ഇടൽ കൂടെൊക്കെ ചളിണ്ടാവും ആ ഉ ചളിണ്ടാവും ചളി അങ്ങനെ കെട്ടിക്കടുക്കു ടൈൽസിന്റെ ഇടക്കൂൊക്കെ ചളി ഇങ്ങനെ കെട്ടിക്കെടുക്കൂ അത ആ അത അത് അടുപ്പിന്റെ അടുപ്പിന്റെ ചോട്ട- ഒരു പാമ്പിനണലന് കിട്ടിയായിരുന്നു
അങ്ങനെയൊക്കെ കാണുമ്പോത്തന്നെ ബില് നമുക്ക് കിടക്കാ തന്നെ പേടിയായിരുന്നു
ആക്കർ വരട്ടോ അങ്ങനെ ഒരു ടീംുണ്ട് പക്ഷെ അവര് അവര് ചുമ്മാ നന്നാക്കി പോവുകയും ചെയ്യും എന്നാലും പിന്നെ ഇണ്ടാവുംന്നായിട്ട് പിന്നെ തീ
ഫ്രണ്ട്സുള്ള എല്ലാരും വരും സാധനം എടുത്തെക്കാനായാലും നന്നാക്കാനായാലും ഒക്കെ
ഉം ഉം ഉം
നമ്മള് നന്നാക്കാക്ക എത്രയാല നമ്മക്കൊരിത് കിട്ടില്ലല്ലോ
ഉം അതേ സാധനങ്ങൾ പിന്നെ തിരിച്ചെടുത്ത വെക്കുന്നതാണ് പണി തിരിച്ച അതേ സ്ഥലത്ത് വെക്കുന്നതേ അതൊരു പണി തന്നെയാണ് മറ്റേ ടേബിള് ക് ഡ്രസ്ക്കെ നല്ലൊരുസ ഡ്രസ്ല്ലാം
ആഹ!
അലമാരന്ന് അലമാരന്ന് വല ഒരു വലിയ ക- തിരിച്ച് അതേ സെയിം സ്ഥലത്ത് വെക്കണ്ടേ
ആഹ അതന്നെ അതേപോലെ ഇങ്ങോട്ടേക്ക് ഇറക്കണല്ലോ എങ്ങനെ കൃഷിയൊക്കെ ഉണ്ടോ വീട്ടില്
ഇല്ല ഇവിടെ കൃഷിയൊന്ന എന്റെ വീട്ടില് മറ്റേ കൃഷിയായിട്ടൊന്നല്ല തെങ്ങ്, കവുങ്ങ്- അടുക്ക അതൊക്കെ ഇണ്ട് ഇവിടെ അങ്ങനെയൊന്നുമല്ല ഉം
ഏ ആർക്കുംഷ അങ്ങനെ ഉണ്ടാക്കല ഇല്ലേക്കും
കുറവാണ് പിന്നെ മറ്റേ മുളക്ല്ലേ നമ്മളെ ചീരാമുളക്
ആഹ് ആ് അത് പിന്നെല്ലോ ഓടുത്ത് പിടിക്കൂലേ മുളക് എവിടെ അത് തന്നെയ അതെല്ലാതും ഉണ്ടാക്കും പക്ഷെ മുളക് പിരിക്കള്ളു ചീരാമുളകായിട്ടും പച്ചമുളൊക്കെ ആയിട്ടേ
അതെ അതെ അത്
നി വെക്കേഷൽ എങ്ങനെ ട്രിപ്പ ഒക്കെ പോയിട്ടുണ്ടായിുന്നോ?
അതേള്ളൂ വേറെല്ലേ
ടൂറൊക്കെ പോവലുണ്ടോ?
അതൊരു മരണരുന്നു
ആട്ട് പറയല്ലേ
ഇല്ല ആഹ് പൂലുണ്ട് വെക്കലണ്ട് ഒരു ഒക്കെ നോക്കും നിങ്ങങ്ങനെ
സമരെ അവിടെ പോ ആഹ പോ ച്ചാല് എന്താണ് എങ്ങട്ടേല ഇറങ്ങുമ്പോൊക്കെ ജസ്റ്റ് ഇങ്ങനൊക്കെ ഇറങ്ങി പോരും പിന്നെപ്പ വലപ്പ ഉണ്ടാവുമ്പോ പിന്നെങ്ങട്ടേയിലൊക്കെ ഇങ്ങനെ ഒലിപ്പ് ഒയവായാല അങ്ങനെ എങ്ങട്ടൽ പോവണം അങ്ങനെയാണല്ലോ പുറത്തു പോയിങ്ങാണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് എങ്ങനെ ആ രാത്രി പോ അതന്നെ രാത്രി പോണര് വേറെ രസാണല്ലോ ഇവടെ ഇപ്പ വന്നാല എന്താണ് അറിയില്ല ചെറിയ മോളണ്ടായനപ്പണ്ടേ ആ അത് തന്നെ രാത്രി പോവാനും വേറെ തന്നെ രസ
ആ ആ അതൊരുങ്ങള് സ്ട്ട് രാത്രി പോന്ന ആ ആ ശെരി ആഹഎന്താ പറയുന്ന ആള്
ഇതാണ് പിടിച്ച് വക്കും ഉറങ്ങൂ മോള് തന്നെ മൂന്നു പേരും മോള് തന്നെ
ഉം
വല്ല മോള് നാലില് പഠിക്കുകയാണ് രണ്ടാമത മൂന്നാമത്തേത് ഒമ്പത് മാസം റ്റള്ളൂ
ആ അതല്ലെ ആ
ഉറങ്ങാൻ പണിയാ ഉറങ്ങൂല ഉം ഇല്ല താത്ത ഉണ്ട് താത്തി ഫാമിലി ഉണ്ട് പിന്നെ ഇളയച്ഛനും ഉണ്ട്
ആ ആ ശരി ഉമ്മയൊന്നുമില്ലേ
ഇല്ല ഉമ്മ ഇല്ല ഉമ്മ ഇപ്പൊ മരിച്ചിട്ടിപ്പോ നാലു വർഷമായി വലിയ പെരുന്നാൾക്കായിരുന്നു നാലാമത്താണ്ട് ഈ വലിയ പെരുന്നാളിന് അന്ന് കഴിഞ്ഞു
ആ പിന്നെ ആൾക്കാരുള്ളതു കൊണ്ട് പിന്നെ ഉം ഉം ആൾക്കാരുള്ളതുകൊണ്ട് പിന്നെ കുട്ടിനങ്ങ് നോക്കിക്കോളൂ
ഉം അയിന് ആർക്കെടുത്തും പോവൂല
ആ ശരി ആ വെക്കുന്നതിനനുസരിച്ച് പോവില്ല അതാ പ്രശ്നം
ഉം ഓള് താത്തന്റെ അടുത്ത് മാത്രം അതങ്ങനെ ലീവ് ഉണ്ടാവുമ്പോ ഓൾന്നെ ഇങ്ങനെ കച്ചറം ഉടും അവഓള ഇങ്ങനെ പറയും ഒരു ദിവസംല്ല ലീവ് ഉള്ളത്. നിങ്ങൾക്കാ ഒരു കുട്ടിനെ എടുത്ത് ഞാൻ കളിക്കാൻ പോവവാ
ഉ ശരി
ലെ പറഞ്ഞിട്ട് കാര്യ ഇല്ലതെ കാരണം സ്കൂളട്ട് വരണമെങ്കി നേരം വൈകും പിന്നെ നേരെ അഞ്ചരാവും വീട്ടിലെത്തണമെങ്കിൽ അത് കഴിഞ്ഞാണ്ട് പിന്നെ ഒന്ന് കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവുമ്പോത്തിന് തന്നെ ടൈമവിടെ കണക്കായി അപ്പൊ ഇങ്ങനെ പറയ ഒന്ന് കളിക്കാൻ പോകാൻ കഴിഞ്ഞില്ല
ഉ ഹ
പിന്നെ ചീത്ത കാര്യം കാരണം നമ്മക്ക് എന്തെങ്കിലും ഓലെ ആഹ ഓല പരിപാടി ഓ ഇക്കിന്റെ പണി തീരണം എന്നുണ്ടെങ്കി ഇവളെ ആരേലും നോക്കി തരണേ അല്ലെ പിന്നെ നല്ല കുട്ടികൾ ഉറങ്ങണോ ഉ ആളുണ്ട് അതന്നെ അപ്പൊ ഇത്താത്തന്റെ പണി കഴിയണം ഇത്താത്തന്റെ പണി കഴിയു ഇത്താത്തന്റെ അതന്നെ പകലോർക്ക് ഞാന്പുള്ളോടത്തോളം കുട്ടിച്ചോളം ഉറങ്ങു ഞാൻ മെല്ലേ എണീറ്റ് പോയി ഇങ്ങാണ്ട് ഒ ഇന്തേലും ഒരു പണിയെടുത്ത് തുടങ്ങുമ്പോ ഉണരുകയും ചെയ്യും നമ്മള് കൂടുതൽ ഇങ്ങനെ കിടന്ന് കൊടുക്ക ആരലും അടുത്തു വേണം എന്നാ പിന്ന
ആഹ് ആഹ് പിന്നെ ഉം ഉം
പത്രികാരൊക്കെ ഓ ആയി അല്ല ഇതാത്ത ഇപ്പോ അവിടെ പോരി ആയിട്ട് ഇണ്ടാത്തണ്ട് സ്പെഷ്യൽ ഉണ്ട് നമ്മക്ക് എങ്ങനെ ചപ്പാത്തി നിർബന്ധാണോ
ഈ ഇല്ലല്ല അങ്ങനത്തെ പ്രശ്നൊന്നുമ എന്തായാലും മതി ആഹ് കഴിക്കും പക്ഷെ അത് നിർബന്ധൊന്നുമില്ല ആഹ അതെ അതെ അതല്ല രാത്രിൽ അല്ലെങ്കിലും ആഹ് ചിലയിടത്ത് അങ്ങനാ പക്ഷെ രാത്രിയില് ലേറ്റ് ആയിട്ടാ കഴിക്കല് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കും അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പല്ല എന്തെങ്കിലും ചോറിന്റെ വറ്റ വറ്റിട്ടിട്ട് കഞ്ഞിവെള്ളം ആക്കി കുടിക്ക അങ്ങനെ എന്തണ്ടോ ചെയ്യ ആ ആ അതെ ഉം
ഉം നമ്മളെ പോലത്തോർക്കൊക്കെയാണ് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ വേണ്ടത് പോലെ എങ്ങനെയും എന്ത വെള്ളം കി അ വളതായി
ആഹ് ആഹ് അതെ അതെ അതെ ആഹ് അത് പണ്ടുള്ള ആരോഗ്യം പണ്ടുള്ളവർക്കുള്ള ആരോഗ്യം ഇപ്പ ഇപ്പ ഉള്ളവർക്കുണ്ടോ നമുക്ക് കാറ്റ് അടിച്ച നമ്മൾ അങ്ങ് വീഴും
ആഹ് അതന്നെ ഉ ഓലെ ഭക്ഷണം നമ്മളെ ഭക്ഷണം ആ എന്നക്കെ ആഹ്